ഹലോ
ഹലോ കേക്കുന്നില്ലേ ആ നിറം പച്ചക്കറികടയിലേക്ക് സ്വാഗ
ആ
താങ്കൾക്ക് എന്ത് സഹായമാണ് വേണ്ടത്
ആ എന്റെ അനിയന്റെ കല്യാണായിരുന്നേ ആഹ് അപ്പൊ എന്താ ഞങ്ങള് സദ്യയാണ് വെക്കാൻ വിചാരിക്കുന്നത്
ആ
ആ അപ്പൊ ഞങ്ങള് ഇപ്പോരു
എപ്പോഴാന്ന് വരുന്നെന്ന് ഒന്ന് പറയാമോ?
ഒരു മാസം കഴിഞ്‌
ഒരു മാസം കഴിഞ്ഞാണല്ലേ വര് രുന്നത് ഓക്കെ ഓക്കെ അപ്പോ സാമ്പാറ് മാത്ര സാമ്പാറും ഏ ചോറും ആണോ ഉദ്ദേശിക്കുന്നത്
ആ അതെ സാമ്പാറും
സാമ്പാറും ചോറും
പിന്നെ ഒരു അഞ്ച് ആറ് ഐറ്റം വേണം
ആ അപ്പൊ അതില് എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് നിങ്ങള് ഏ നോക്കുന്നത് അവിയല് അതുപോലെ തന്നെ ഏ കൂട്ടുകറി ഏ തോരൻ ആ മസാലക്കറി ഇതുപോലുള്ള സാധനങ്ങളല്ലാം നമുക്ക് ആഡ് ചെയ്യാം അല്ലേ അപ്പം നിങ്ങള് ആദ്യം ചെയ്യേ നിങ്ങള് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളൊരു ലിസ്റ്റ് ഞങ്ങൾക്ക് അയച്ച് തരണം അതായത് ഏ എന്തെലൊക്കെ ഐറ്റമാണ് നിങ്ങൾക്ക് വെക്കുന്നത് സാമ്പാറിൻന്റെ കൂടെ എന്തൊ ഇപ്പ പച്ചടി കി ച്ചടി, അവിയൽ, തോരൻ ഇതുപോലുള്ള സാധനങ്ങൾ എന്തെല്ലാെന്നുള്ളത് ഒരു ആ ഒരു മാതൃക നിങ്ങൾക്ക്ണ്ടോ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ വീട്ടുകാരു ആയിട്ട് സം സാരിച്ച്
ആ സംസാരിച്ചോ
ആ സംസാരി ച്ട്ടുണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങ എക എത്ര പേർക്കുള്ള സദ്യയാ നിങ്ങളൊരുക്കുന്നത്
ഒര് എഴുന്നൂറ് എണ്ണൂറ് പേർക്കുള്ള സദ്യയാണ് ഉദ്ദേശിക്കുന്ന
ആണല്ലേ ഓക്കെ ഓക്കെ അപ്പൊ അത്യാവശ്യം ഒരു വല്യ അളവ് തന്നെ നമുക്ക് സാധനങ്ങളെടുക്കേണ്ടി വരും നിങ്ങക്ക് അതിനെ കുറിച്ച് ഏക ദേശം ഒരു അറിവ്ണ്ടോ
എനിക്ക് അറിയില്ല ഇവിടെ അച്ഛനാണെങ്കിലും പൊറ ത്താണ്
ആണല്ലേ അപ്പൊ ആ ഓക്കെ ഓക്കേ അപ്പൊ അങ്ങനെയാണെങ്കില് എനിക്ക് തോന്നുന്നു സാമ്പാർ മാത്രമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് തക്കാളി ഒരു പതിനഞ്ച് കിലോ തക്കാളി വേണ്ടി വരും അതുപോലെ തന്നെ ഇരുപ അഞ്ച് കിലോ ഉള്ളി വേണ്ടിവരും ഉള്ളി പിന്നെ ബാക്കിയുള്ള ബാ ക്കിയുള്ള ഐറ്റം ഐറ്റത്തിന് നമുക്ക് ഉള്ളിൽ വേണ്ടിവരോല്ലോ പിന്നെ അതല്ലാണ്ട് കായ് കറികൾ നോക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വേണ്ടിവരും ഉരുളക്കിഴങ്ങൊരു പത്ത് പത്ത് കിലോ ഉരുളക്കിഴങ്ങ് വേണ്ടിവരും പിന്നെ അതില് കായ് കായ്ക്കറിയായിട്ട് നിങ്ങൾ എന്തൊക്കെ ഉദ്ദേ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഏ പച്ചക്കായി വേണ്ടി വരോ ആ വെണ്ടക്ക വെണ്ട ക്ക നമുക്കൊരു അഞ്ച് കിലോ വേണ്ടിവരും
ഉം ഉം പിന്നെത്പോലെ കെഴങ്ങ്
ആ കെഴങ്ങ് ഞാൻ പറഞ്ഞല്ലോ ഒരു പത്ത് കിലോ വേണ്ടിവരും ആ മുരിങ്ങക്കായ ഒരു അഞ്ച് കിലോ ഇടാം മുരിങ്ങക്കായ ഒരഞ്ച് കിലോ വേണ്ടിവരും പിന്നെ വേറെ ആഹ കുമ്പളങ്ങ ഒരു അഞ്ച് കിലോ തന്നെ നമുക്ക് നോക്കാം കുമ്പളങ്ങ അഞ്ച് കിലോ ആവുമ്പോ തന്നെ അത്യാവശ്യം വരുവല്ലോ
പിന്നെ മത്തനും മത്തൻ മ ത്തനും പയറും ഓലനൊക്കെ വെക്ക്യുമ്പം
ആഹ അത് ആ അത് എല്ലാം ഞങ്ങളടുത്തന്നെ ഉണ്ട് ഞങ്ങള് ഏ പച്ച ക്കറിയും പഴങ്ങളും ഞങ്ങൾ തന്നെ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനന് വേണ്ടിട്ട് പഴ വന്ന എന്തെങ്കിലും സൈഡായിട്ട് വെക്കുന്നുണ്ടോ നിങ്ങങ്ങള് ഇപ്പ പഴവും ചില സ്ഥലങ്ങളിൽ പഴവും പിന്നെ അതുപോലെ തന്നെ ശർക്കര വരട്ടിയും വെക്കാറുണ്ടല്ലോ അപ്പൊ അങ്ങനെ എന്തൊ വെക്കുന്നുണ്ടെങ്കിൽ പഴവും ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഒരുമിച്ച് തരുന്ന സമയത്ത് നിങ്ങൾക്ക് അതില് വിലക്കുറവ് എന്തെങ്കിലും ഉണ്ടാവും
പിന്നെ പൈനാപ്പിൾ കിച്ചെടിയും കൂടി വേണോ
ആ പൈനാപ്പിളുംവേണ അല്ലേ ഓക്കെ പൈനപ്പിൾ കിച്ചെടി അപ്പം പൈനാപ്പിളും നമ്മള് ഇവിടുന്ന് തന്നെ തരാം കേട്ടോ
ആഹ് ആഹ്
പിന്നെ വേറെ എന്തെങ്കിലും ഉം ഐറ്റം നിങ്ങള് ആ അച്ചാറ് അച്ചാറ് ഞങ്ങള് ഇവിടെ ഉണ്ടാക്കുന്ന അച്ചാറുണ്ട് അതായത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന
ആ എന്നാ അത് അങ്ങനെ ഇപ്പഴത്തന്നെ ഓർഡർ ചെയ്തോളൂ
ആഹ് ഓക്കെ അങ്ങനെയണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക്പ്പൊ എത്ര പേർക്കുള്ള എഴുന്നൂറ് പേർക്ക്ന്ന് പറയുമ്പോ അച്ചാർ അത്യാവശ്യം ഒരു രണ്ടു കിലോ അച്ച ച്ചാ രണ്ട് മൂന്ന് കിലോ അച്ചാറ് വേണ്ടിവരും അപ്പോ ഞങ്ങള് ഇവിടെ ഇൻ
ന്നോട്ടെ കുഴപ്പില്ല
അല്ല അപ്പം നിങ്ങൾക് ആഹ് യൂസ് ചെയ്യാ ട്ടുമല്ലേ പിന്നീട് നിങ്ങക്ക് ഉപയോഗിക്കാലോ ആഹ് ഓക്കെ ആം പപ്പടം പപ്പടവും ഞങ്ങൾക്ക് ഇവിടു തന്നെ ഉണ്ട് ഞങ്ങൾ ഈ സദ്യന്റെ കൂട്ടത്തിൽ പപ്പടം വരുന്നൊണ്ട് പപ്പടവും ഇതിന്റെ കൂടെ തന്നെ വെക്കുന്നുണ്ട് അപ്പടം നമുക്ക് എത്ര പാക്കറ്റ് വേണ്ടിവരും
പപ്പടം
പപ്പടം കൊറച്ച് പപ്പടം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇവിടന്ന് ഉണ്ടാക്ക അത്യാവശ്യം വലിയ പപ്പടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഇവിടെ
ആഹ് സദ്യക്ക്
നിങ്ങക്ക് ആ ഇണ്ട് അത് ഞങ്ങളിവിടന്നെന്നെ ഇണ്ടാക്ക് ന്ന്ണ്ട് അപ്പം നിങ്ങക്ക് ഒരു പത്തഴ് ഴുന്നൂറ് പേർക്ക് പറയുമ്പോ എഴുന്നൂറ് കണക്ക് നമുക്ക് ചെറിയ ചെറിയ പാക്കറ്റ് വാങ്ങുന്നതിനേക്കാളും നല്ലത് ഏ ബൾക്കായിട്ട് നമ്മളൊരു എഴുന്നൂറ് പറയുമ്പൊരു ആയിരണ്ണം വാങ്ങുന്നതായിരി ക്കൂലെ ഒരായിരെണ്ണം ഒരുമിച്ച്ട്ട് എടുക്കുന്നയായി രിക്കൂലേ നല്ലത്
ആ അങ്ങനെ മതി
ആ മതി അതാണ് കുറച്ചും കൂടി നല്ലത് അത്പോൽ ലെ അച്ചാറും അങ്ങനെ എടുക്കുന്നയാരി ക്കും നല്ലത് കാര്ണം ഇവിടെ ന്ന് പർഞ്ഞ് കയിഞ്ഞ്ട്ട്ണ്ട നമ്മള് നമ്മളായിട്ട് ഉണ്ടാക്കുന്നുകൊണ്ട് നമുക്കറിയാം അതിലെന്ത ക്കെ ഞങ്ങള് ചേർ ത്തിട്ട്ണ്ട്ന്ന് ഉള്ള കാര്യം നിങ്ങക്ക് വളരെ വിശ്വാസപരമായിട്ട് നിങ്ങക്കത് കഴിക്കാം പിന്നീട് നിങ്ങൾ ക്ക് ഭാവിയിൽ എന്തെങ്കിലും ആവശ്യംണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ച് പറഞ്ഞാ മതി ഞങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് എത്തിക്കാം കെട്ടോ
ആ തേങ്ങ നിങ്ങടെ അവിടെ
ആ തേങ്ങയും ഉണ്ട് തേ ആ തേങ്ങയും ഉണ്ട് തേങ്ങ കൊറച്ച് കൂ കടുതൽ വേണ്ടി വരുവല്ലോ അല്ലെ ഇപ്പൊ തേങ്ങ നമുക്ക് കൊറ്ച്ച് മുമ്പേ പറയണം നിങ്ങള് ഒരു മാസം ഇണ്ട്ന്നല്ലേ പറഞ്ഞത് പ്പോ ഈ കല്ല്യാണ ത്തിൻ്റെ ഒരു രണ്ടാഴ്ച മുമ്പെങ്കിലും നിങ്ങൾ തേങ്ങേൻ്റെ കാര്യം എത്ര വേണം ന്നുള്ളത് വിളിച്ച് പറഞ്ഞാൽ മാത്രേ നമുക്കത് സാ ഏ എല്ലാം ചെയ്തു വെക്കാൻ വേണ്ടി പറ്റുള്ളു കാരണം തേങ്ങ നമുക്ക് വേറെ ആൾക്കാരിൽ നിന്ന് ക നമ്മൾ എടുക്കുന്നതാണ് തേങ്ങ
പായസത്തിന് അവിടെ എന്താ സേമ്യം പാലട
ആ എല്ലാം ഇണ്ട് പായസം എല്ലാം ഉണ്ട് പാലടിണ്ട് സേമിയ ഉണ്ട് അതുപോലെ ന്നെ ചെറുപയറ് പായസം വെക്കുന്നതിൻ്റെ മിക്സ് വേറെ തന്നെ ഇണ്ട് അപ്പൊ നിങ്ങക്ക് അത ചെറുപയറായിറ്റ് എടുക്കുയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അടെ അടപ്പായസത് പിന്നെ മിക്സായിട്ട്ണ്ട് പോലെന്നെ അടയായിട്ട് വേറെ തന്നെയുണ്ട് നിങ്ങള് എങ്ങനെയാ ന്നൂ എ നിങ്ങള് വേറെ ആൾക്കാരിക്ക് കൊടുത്തിട്ടാണോ ഉള്ളത് വെക്കാൻ വേണ്ടീ
ആഹ് വെക്കാൻ ഞങ്ങള് ആളെ ഏർപ്പാടാക്കിട്ട്ണ്ട്
ആണെല്ലെ അപ്പോ എഹ് അവരിങ്ങിനെയാണോ പറയു ന്നെ യൻസര്ചിട്ട് നമ്മുക്ക് തരാം ഉം ക് സായിറ്റെട്ക്ക സെ നിങ്ങക്‌ കൊർച് പൈസ കൂടി രിമ്പ കുറേ പേർക് വിക്കുന്ന രീതിക്ക് മിക്‌സായിട്ട് ഓ പൈസ കൂടും അപ്പോ ഓ മെയ്നായിട്ട് നിങ്ങള് ഹ് അടയായിട്ട് എടുത്ത് ചെയ്യുന്നെയായിരിക്കും നല്ലത് അടപ്രഥമനാണെങ്കില് എഹ് ചെറുപയറ് പായസ് ത് അങ്ങനെന്തെങ്കി ആണെങ്കില് ചേറുപാറായിട്ടും എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കൊർച് കൂടെ നല്ലത്
ആഹ് ആഹ് അത്പോലെ പൊടി ഐറ്റംസൊക്കെ
അഹ് പൊടി ഐറ്റംസ് എല്ലം ഇവിടെ തെന്നെയ്ണ്ട് പൊടി ഐറ്റംസ് അറിയുമ്പോ ഏ എന്താ പീസിഡ് നമുക്ക് മൈദേനെകൊണ്ട് അങ്ങനെന്തെ ങ്കിലും ഏ സൈഡായിട്ട് ഇണ്ടാക്കുന്നുണ്ടോ? ആഹ് മഞ്ഞള് മൊളകാ ള്ളെ അതും നമ്മള് വിടെ എ പൊടി ക്ന്ന്ണ്ട് ഏട്ടൊ നമ്മക് വെടെ സപ്പറേറ്റ് മില്ല് ണ്ട് അപ്പ ഇതില് വെച്ചി റ്റാണ് നമ്മളെ മല്ലിപൊടിം മൊളൊകോടിം മഞ്ഞപ്പൊടി അതുപോൽത്തന്നെ സാമ്പാറ് പൊടിയും നമ്മള് ഇവട്ന്നെന്നെ ഇണ്ടാകുന്നതാണ് എനി നിങ്ങക്‌ തലേന്ന് ഫ് ഫങ്ഷനെന്തെങ്കിലുണ്ടോ?
ആ തലേന്നും അത് പോലെ പിറ്റേദിവസം വിരുന്നും അതിനും ഇത്പോലേ നെയ്‌ച്ചോറും ചിക്കനും
ആ അങ്ങനെയാണെല്ലേ ആ അങ്ങനെയാണേ ബിരിയാണിക് വേണ്ടീട്ട് നമ്മളെ എ ചിക്കൻ സ്റ്റോള് ഇവ്ടെ അട്തെന്നിണ്ട്ട്ടൊ ന്നെ ഞാ തിന്റെ നമ്പറ് ത ഞാൻ നിങ്ങളെ അയിലേക്കൊന്നു വിളിച്ചിട്ട് എ സംസാരിക്കണം കെട്ടൊ സിക്കൻ നിങ്ങളെ അതെ ഞ ഞങ്ങളേതെന്നെയാണ് അപ്പോ ആ ബിരിയാണിക്കുള്ള അരി ജീരകഷാല അരിയാന്ന് നോ ന്നത് നിങ്ങള് നോർമലി ബിരിയാണിയാ നോക്ക്ന്നത് അതോ നിങ്ങൾ ഹൈദരാബാദി ബിരിയാണിയാണോ നോക്ക്ന്നത്
രണ്ടും വേണം രണ്ടും രണ്ടു ദിവ
രണ്ടും വാണല്ലേ ഓക്കെ അങ്ങനെയാണെങ്കില് അത് തിന് രണ്ടിനും വേണ്ടീട്ട്ള്ള അരി വേറെ വേറെ തന്നെ ണ്ട്ട്ടോ ബസ്മതി അരിയൂണ്ട് അതുപോലെ തന്നെ ജീരകശ ശാല അരിയും ഇവിടെയുണ്ട് നമ്മക്ക് ഏറ്റവും വെല കൊറഞ്ഞ രീതിക്ക് നമുക്ക് ഇവിടെ എരിക്കാ കാരണം നമ്മൾ അവരട്ത്ത്ന്ന് നേരിട്ട് വാങ്ങുന്നേയാ അപ്പോ അതില് ഇടനിലക്കാരില്ലാ അതുകൊണ്ട് തന്നെ നിങ്ങക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വെല കൊറഞ്ഞിട്ട് നിങ്ങക്ക് സാധനങ്ങൾ കിട്ടും കെട്ടോ
ആം
ഓക്കെ വേറെ എന്താണ് നിങ്ങക്ക് അറിയേണ്ടത്
ഇതൊക്കെ ഏകദേശം എത്ര എമൗണ്ട് വരുന്ന്പ്പോ പറയാം പറ്റോ
ആ ആ അത് നമ്മക്ക് ആ സമയത്ത് നിങ്ങളൊന്ന് വിളിച്ച് പറഞ്ഞു കാരണം ഇതിപ്പോ നമ്മക്ക് പച്ചക്കറീന്റെ കാര്യായത് കൊണ്ട് ഏ പറയാൻ കഴിയില്ലല്ലോ ആ പെട്ടെന്ന് നമ്ക്ക് പറയാൻ കഴി ല്ലല്ലോ ചെലപ്പോ മ്മക്ക് വെല കൂടാം വെല കൊറയാം ഹേ ഇനി എന്തെങ്കിലും ഹേ പ്രശ്നങ്ങളേയ് ഇപ്പ നമ്മക്ക് യുദ്ധവും കാര്യങ്ങളെക്കെ നട ക്കുവല്ലേ പ്പന്നേക്ക് പെട്ടെന്ന് ഉം ഏ പെട്രോളിൻ്റെ ഡീസലിൻ്റെ എല്ലാം വെല കൂടിയാ ഇറക്കുമതി കയറ്റുമതിയെല്ലാം പ്രശ്നത്തിലാവും വുല്ലോ പ്പതിനനുസരി ച്ച് നമ്മക്ക് വെല കൂടുതലും വെല കൊറവെല്ലണ്ടാവും അപ്പോ
പേപ്പറും ഗ്ലാസും
ആ പേപ്പറും ഗ്ലാസും എല്ലാം നമ്മള് ആ ണ്ട് ണ്ട് ണ്ട് എല എലാ നമ്മള് പേപ്പർ വാഴയിലയും വര്ന്നുണ്ട് വാഴയിലയും വര്ന്നുണ്ട് നിങ്ങക്ക് ഏതാണോ വേണ്ടത് അതനുസരിച്ച് നമ്മള്
വാഴ ഏതിനാ റേറ്റ് നോ കൊറവേതാ
റേയ്റ്റ് കാെറവ് നമ്മളെ ഏ വാഴയിലക്കെന്നാന്ന് റേയ്റ്റ് കൊറവ് പേപ്പർ വാഴയില കൊറച്ചും കൂടി നമ്ക്ക് ഏ മോശല്ലാത്ത രീതിക്ക് നിൽക്കുവല്ലോ അതുകൊണ്ട് പേപ്പർ വാഴയിലക്ക് ഹേ കൊറച്ച് റേറ്റ് കൂടുതലാണ് വാഴയിലക്ക് വെയിറ്റ് കൊറവാ ഇപ്പൊ നമ്മള് അത് നിങ്ങള് ഈ കല്യാണോ അല്ലെങ്കിൽ അതിൻ്റെ തലേന്നോ എന്തെങ്കിലും ഫംഗ്ഷൻ വരുന്ന സമയത്ത് അന്നേരം തന്നെ ഒരു രണ്ടു ദിവസം മുമ്പ് നിങ്ങള് ഞങ്ങളെ വിളിച്ച അറിയിക്കണം കേട്ടോ
ആഹ
എന്നാ മാത്രേ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിപ്പം റ്റളൂ വാഴയിലേക്കെ നമ്മള് ശരി വാഴയിലാണെങ്കിൽ നമുക്ക് വാഴയിലെ ആണല്ലോ അതെല്ലാം നിങ്ങൾക്ക് ആ കല്യാണത്തിന് വാഴെയിലയും അ തലേന്ന് ഒരു വാഴ ലയായാലും കൊഴപ്പൊന്നല്ലെ കാ കാരണം റിസപ്ഷ തലേന്നാവുന്ന സമയത്ത് കുറച്ചു പേരല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ ആ സാ പിന്നെ നമ്മള് അന്ന് വേഗം വിളിച്ച് പറയണമെന്നില്ല രണ്ട് ദിവസം മുമ്പേ ഇൻ ഫോം ചെയ്യണ ന്നില്ല വാഴയിലക്ക് മാത്ര പ്പം നമ്മള് കുറച്ച് രണ്ട് ദിവസം മുമ്പ് വിളിച്ച് പറഞ്ഞാൽ മതി
ആഹ് എന്നാ രണ്ടല്ലയും വേണം ന്ന
ആഹ് ക്കെ ആയിക്കോട്ടെ ഇലും ഞങ്ങള് ഇവിടെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ
ആഹ്
ക്കെ വേറെന്താ അറിയേണ്ടത്
ഇനി വിളിക്കേണ്ടതുണ്ടോ അടുത്ത മാസത്തേക്കല്ലേ
ആ അടുത്ത മാസത്തേക്കാണ് നിങ്ങളൊരു ഒരാഴ്ച റച്ച് മുമ്പ് ഒന്ന് ഞങ്ങളെ വിളിച്ചിട്ട്
ഉം അതല്ലേ അപ്പൊ നിങ്ങൾ ഇതുപോലെ പൈസയും കാര്യങ്ങളൊക്കെ
ആ് അന്നേരത്തെ ആ് അന്നേരത്തെ ഏകദേശം നമ്മള് പൈസ. പറയും പിന്നെ ഏ ഒരാഴ്ച മച്ചന് ഉള്ളിൽ എന്തെങ്കിലും വില കൂടുതലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ചൊരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാാവും
ഇനി നേരിട്ട് വരണം അതോ ഫോണിലോട് സംസാരിച്ചാൽ മതിയോ
ആ നേരിട്ട് ആ നേരിട്ട് വരണംന്ന് ആാവശ്യ ഇില്ല നിങ്ങള്ൾ ഫോണിലൂടെ തന്നെ പറഞ്ഞാ മതി. ഞങ്ങള് സാധനങ്ങൾ നിങ്ങളെ മേൽവിലാസം തന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എത്തിക്കുന്നതാണ് അതിന് കയറ്റുമതി ചാർജോ കാര്യങ്ങളോ ഒന്നും ഇല്ല
ആ അങ്ങനെയാണെങ്കിൽ അച്ഛനെൊക്കെ കൂട്ടിയിട്ട് വ വേണെങ്കിൽ
ആഹ നിങ്ങൾക്ക് വന്ന് നോക്കണം അതായത് ഞങ്ങൾ കൊറെ ഉൽപന്നങ്ങൾ ഇവിടെ ഉണ്ടാക്ക ചാറ്, പപ്പടം തുടങ്ങി ഉൽ ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഗുണനിലവാരൊക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം ന്ന്ണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വന്ന് നമ്മളെ ക അയ് ഒന്ന് സന്ദർശിച്ചതിന് ശേഷം നിങ്ങൾക്ക് പോയി അവിടെന്ന് വിളിച്ച് പറയാം കേട്ടോ നിങ്ങള അന്നരം ഞങ്ങളെ സാധനങ്ങളെ ഫ്രഷ്നെസ് ഉണ്ടല്ലോ അത് എല്ലാം അറിഞ്ഞതിന് ശേഷം പക്ഷെ നിങ്ങൾക്ക് അവിടെ പോയി വിളിച്ചു പറയാം കേട്ടോ.
ങആഹ്
ആ ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളാ നേരത്തെ ഞങ്ങളെ വിളിച്ചാൽ മതി കേട്ടോ
ആ ശരിയന്നാ ഞാൻ എന്താണെങ്കിലും നിങ്ങളെ വിളിക്കാം.
ആഹ് ഓക്കെ ആയിക്കോട്ടെ ശരി